ആഹ് എവിടെ പ്രോ എന്താണ്
ഞാനങ്ങെ വീട്ടിലിങ്ങനെ ഇരിക്ക അപ്പൊ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒന്ന നോക്കി നമ്മള് പണ്ട് പഠിച്ചില്ലായിരുന്നോ സ്കൂളില് നമ്മ ഗ്രൂപ്പൊക്കെ ഒന്ന് ചർച്ച ചെയ്താണ്ട് ഒന്ന് കൂടിയാലോന്ന് ആലോഹിക്കാരരുന്നു അ ഞാനിങ്ങനെ വെറുതെെ ഗ്രൂപ്പിലി എടുപ്പ നോക്കി ഞങ്ങളൊ കൂ ാല ഓരോരുത്തർ ചെിലോര് രണ്ടാളുകൾ സിംഗപ്പൂർ ആാണ് ഒരാൾ അമേരിക്ക ആാണ് ഒരാൾ ഏതോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൊറെേ ആളുകൾുണ്ട് ങ്ങനെ ആലോചിച്ച് മലയാളികളെ ല്ലോത്ത്ല്ലങ്ങനെ ഇ പണ്ട് കാലത്ത് നമ്മള ആലോചിച്ചാല് ഓ കൊറെ ആളുകൾ ഗൾഫ് രാജ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഗൾഫിന്റെ അപ്പുറത്തേക്ക് ആളുകളൊന്നും ഇല്ലായിരുന്നു പണ്ട് കാര്യങ്ങള്ൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇപ്പം അയച്ചപ്പോ മലയാളികള ഇല്ലാത്ത അവസരങ്ങളില്ലാ എന്ന് തോന്നുന്നു എന്ന ഞാ ആലോചിച്ച അപ്പൊ വിളിച്ചതായിരുന്നു അതിനെ കുറച്ച്ും ആലോചിക്കാനൻ
ആ വിഷയത്തില് ആലോചിക്കണെന്നുണ്ട് കുറ പറയാനുണ്ട് ഒരു പറച്ചിൽ തന്നെ ഉണ്ട് ലോകത്തിന്റെ ഏത് മൂലയിൽ പോലും ഒരു മലയാളി ഉണ്ടാാവുന്നു അത് എന്തുകൊണ്ട് ശരിയാണ് ഏ നമ്മൾ ഒ വിചാരിക്കും ഇപ്പൊ ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയ സങ്കടിപ്പിക്കുക അതായത് ഒരു ക്യൂബ ക്യൂബ എന്ന് പറഞ്ഞ രാജ്യം ആ രാജ്യത്ത് പോയി ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വരെ നമ്മൾ ഒരാള് പെട്ട കഴിഞ്ഞാൽ അവിടെൊന്ന് ചികഞ്ഞ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഒരു മലയാളി ഏ കാരണം മലയാളികൾന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് മലയാളികളുടെ ഒരു പ്രത്യേകത എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് അതായത് ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെ പല കാര്യങ്ങും ജീവിത അനുഭവങ്ങൾ നേടാനും അല്ലെങ്കിൽ ജോലികൾ ആവശ്യാർത്ഥമായിട്ട് അല്ലെങ്കിൽ പലതരം ലൈഫ് ചെയയിലുകൾ പിന്തുടരാനായിട്ട് പലതരത്തിലുള്ള ഓപ്ഷനുകൾ തേടിയിട്ട് പിന്നാലെ പോകുന്ന ആൾക്കാരാണ് അപ്പോ അതുവഴി മലയാളികൾ പലയിടങ്ങളിലും എത്തിപ്പെടുന്നു പല ജീവിത സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നു ഏർ അങ്ങനെ മലയാളി എത്തിപ്പിടിക്കാത്ത ഏരിയകള് ഇല്ലാന്ന് തന്നെ പറയാം എല്ലാ ഏരിയകളും ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്ഏ നാലു വർഷം കൂടുമ്പോഴാണ് അതിൽ ഖത്തറ് എന്ന് പറയുന്ന ടീമിൽ പത്തൊമ്പതുകാരനായിട്ടുള്ള ഒരു മലയാളി ഉണ്ട് കളിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ കൊറേ ആൾക്കാര് ചിലപ്പോ വിശ്വസി ച്ചോളണംന്നില്ല പക്ഷെ അത് സത്യാണ് ഒരു മലയാളി അവര് വേൾഡ് കപ്പ് കളിക്കാൻ മാത്രമുള്ള നിലയിലെത്തിപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മലയാളി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും അവർ നടത്തിയിരിക്കും എന്നുള്ളതാണ് ഉം അപ്പോ അതിനുള്ളൊരു ഇച്ചാശക്തി ഈ മലയാളിക്ക് എങ്ങനെ കിട്ടുന്നു എവിടെന്ന് കിട്ടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർ
മലയാളികൾ എന്നുള്ളത് പണ്ട് മുതലേ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഈ കോഴിക്കോടുള്ളൊരു യൂട്യുബറ്ണ്ട് യാത്ര റ്റുടെ എന്നാ പറയാ അവരെ അവര് എല്ലായിടത്തും യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ആഫ്രിക്കയിലെത്തി അപ്പൊ ആഫ്രിക്കയില് ര് പോയപ്പോ ആഫ്രിക്കയിലൊരവസ്ഥ കണ്ടീനുമുപ്പര്ക്കു വെള്ളം കിട്ടാത്ത അവസ്ഥ ഒരു വള്ളം ഒരു കുട്ടി ഒരു കുടിവെള്ള വാണ്ടീട്ടെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് വെള്ളം കൊണ്ടുവരുന്നവസ്ഥ ന്നട്ട്പ്പവര മൂപ്പര് മ്മൂപ്പർടെ ചെലവില് എത്രയോ കിണറുകളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇത് മലയാള ആളുടെ ഒരു ഇതാണ് ആളുകളെ കണ്ടാലെയ് സഹായിക്കാനുള്ളൊരു മനസ്സണ്ട് മലയാളികൾക്ക് അതുമാണ് അതുമാണ് മലയാളികളിൽ യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം കാരണം കുറെേ സ്ഥലങ്ങൾ കാണണം അവിടെ മലയാളികൾക്കുള്ള എന്തെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് സഹായിക്കണം അങ്ങനെയുള്ള അതൊക്കെ ഒരു മലയാളികളുടെ മനസ്സോണ്ടാ താങ്കൾക്ക് അത എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ
അത് ഫീൽ ചെയ്തിട്ടുണ്ട്ച്ചാൽ ഒഫ്കോഴ്സ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താലും ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളൊക്കെ പോയിട്ട് ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയിലാണുള്ളത് നമ്മളൊക്കെ വരുന്ന വഴിക്കൊക്കെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു സഹായത്തിന് വേണ്ടി തേടിക്കഴിഞ്ഞാൽ അവിടെ മലയാളികൾ ണ്ടാവും ആ മലയാളികള് കൈമയ് മറന്ന് നമ്മളെ സഹായിക്കും അതായത് ഒരു മലയാളി മറ്റൊരു മലയാളിയെ സ്വന്തം സഹോദരനായിട്ട് അങ്ങനെയാണ് കാണുന്നത് അത് ലോകത്തിന്റെ ഏത് ദിക്കിൽ പോയിട്ടും പോയാലും നമ്മളിപ്പോ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാണെന്ന് വക്കാ പുതിയ രാജ്യത്തേക്ക് പോവാണെന്ന് വക്കാ അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും മലയാളികൾ ഉണ്ടോന്ന് അന്വേഷിക്കേണ്ടതാണ് കാരണം അവർക്ക് അവിടുത്തെ എക്സ്പീരിയൻസും തൊക്കെണ്ട്‌ന്നുണ്ടെങ്കിൽ അവര് ഒരു സഹോദരനെ പോലെ നമ്മളെ കാണും അതായത് സ്വന്തം വീട്ടില് വരെ ചിലപ്പോ താമസിപ്പിച്ചേക്കാം കുറെ കാലത്തിന് ഭക്ഷണം തന്നേക്ക ക്കാം ഇങ്ങനെയൊക്കെ തന്നേക്കാം പ്രവാസികളായി പോകുന്ന കുറേ പുതിയ ആൾക്കാരുണ്ട് ഇവരൊക്കെ പോയിട്ട് അവിടെ ആദ്യമേ പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ കൂടെയായിരിക്കും താമസിക്ക അപ്പൊ ഈ മലയാളികളെ എടയിൽ ഈ രൂപപ്പെട്ടു വരുന്ന പ്രത്യേക ബന്ധണ്ട് അതായത് ആ ഇവൻ മലയാളിയാണ് മലയാളിയാണെന്ന് പറഞ്ഞാൽ ഇവൻ എന്റെ സഹോദരനാണ് ഇവന്റെ കാര്യങ്ങളെ ഞാൻ നോക്കണം ഇവനെ ഞാൻ സെറ്റാക്കി കൊടുക്കണം അങ്ങനത്തെ ഒരു ചിന്ത എല്ലാ മലയാളികളുടെ ഇടയിലും ലോകത്ത് എവിടെയുംണ്ട് അതിനിപ്പോ മലയാളികൾന്ന് മാത്രമല്ല മനുഷ്യമാരായൽ മതി ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മലയാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മലയാളി സഹായി ക്കുംന്നുള്ളതാണ് പ്പൊ ഇ വായ ടു എന്ന് പറയുന്ന ഒരു സിനിമ അറങ്ങി അപ്പോ അതില് എനിക്ക് വളരെയധികം സ്രയ്ക് ചെയ്ത ഒരു കാര്യാണ് ഇപ്പോ അതില് ഒരാള് യു കെല് പോകുന്നുണ്ട് ഒന്നല്ല രണ്ടു പേര് യു കെൽ പോകുന്നുണ്ട് അതിലൊരാൾ ഒരു സായിപ്പിന്റെ വീട്ടില് ഇതായിട്ട് നിൽക്കുന്നുണ്ട് വെർതെ വീട്ടുപണി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്പം അപ്പോ അവനവിടെ അവന്റെ ഹൺഡ്രഡ് പെർസെന്റെജ് നോക്കിട്ട് ഒരു അവിടുത്തെ എന്തോ ഏഹ് ബുദ്ധിയില്ലാത്ത ഒരു അൽഷിമേസ് ബാധിച്ച ഒരു വല്ലിപ്പാനും വല്ലിമ്മാനിയൊക്കെണ് നോക്കാണ് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നിൽ ഏൽപ്പിച്ച ജോലി മലയാളി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കുതിരയെ നോക്കുന്ന ഒരാളുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആ മലയാളിയുടെ ആ ഒരു സ്നേഹത്തിലും ആ ഒരു കെയറിങ്ങും കണ്ടിട്ട് ആ ഒരു വി വിദേശി അല്ലെങ്കിൽ ആ ഒരു യു കെ കാരൻ അന്തവിട്ട് അത്ഭുതപ്പെട്ട് പോവാണ് അങ്ങനെ ഈ മലയാളിക്കൊരു പ്രശ്നം വരുമ്പോ ഇവന്റെ അച്ഛനും മരിക്കുന്ന ഒരു സമയത്ത് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീന്ണ്ടയില് ഒരു സായിപ്പ് നമുക്കൊക്കെ അറിയാം ഈ വിദേശത്തുള്ള രാജ്യങ്ങളിലൊന്നും നമ്മുടെ പോലെയുള്ള മലയാളികളെ എടയില്ള്ള ഒരു സ്നേഹ ബന്ധ ഒന്നും ഇല്ലാത്ത രാജ്യമാണ് അവിടൊക്കെ ഒരു ക്യാപിറ്റലിസ്റ്റ് മൈന്റ് ചെയ്യും അതായത് സെൽഫിഷ് അതായത് തന്റെ കാര്യം അല്ലെങ്കിൽ തന്റെ തൊട്ടടുത്ത കുടുംബത്തിന്റെ കാര്യം അങ്ങനെ നോക്കി ജീവിക്കുന്ന മനുഷ്യമാരാണ് അപ്പോ ആ ഒരു സീൻ കണ്ടപ്പോ വല്ലാതെ മനസ്സില് തട്ടിപ്പോയി കാരണം മലയാളികൾക്ക് തങ്ങളുടെ സ്നേഹം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പലതരം മാറ്റങ്ങൾ ഈ ലോകത്തി ഉണ്ടാക്കാൻ പറ്റും പലതരത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുംന്നുള്ളത് ആ ഒരു പടത്തിന്റെ ആ സീൻ കണ്ടപ്പോൾ ഞാന് എന്റെ മൈൻഡിലിങ്ങനെ ഓടി അത് റിയൽ ലൈഫില് നടക്കുന്ന കാര്യം തന്നേണല്ലാതെ ആ സിനിമയിയില് സിനിമക്കായിട്ട് കാണിച്ച ഫിക്ഷൻ സംഭവൊന്നല്ല അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു മലയാളി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിച്ചിട്ട് മനുഷ്യത്വം എല്ലാപ്പോഴും ഉയർത്തി പിടിക്കുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളികള് എല്ലായിടത്തും ഇടം പിടിച്ചിട്ടുണ്ട് ഏ പല മേഖലകളിൽ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഖത്തറില് നടന്നപ്പോ അവിടെ നിറസാന്നിദ്ധ്യമായിട്ടുണ്ടായിരുന്നത് കുറെ മലയാളികളാണ് ആ മലയാളികള് കൈമെയ് മറന്ന് തങ്ങളുടെ കയ്യൊപ്പ് ചാർത്താൻ തങ്ങളാലാവുന്ന വിധം ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഫിഫയുടെ ഹിസ്റ്ററിയില് തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു പ്പൊരു മലയാളി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മാക്സിമൈസ് ചെയ്ത് മുതലാക്കിയിട്ട് തന്റെ കയ്യൊപ്പ് ചാർത്തുംന്നുള്ളതാണ് അതുകൊണ്ട് തന്നാണ് ലോക ന്റെ ഏത് ഭാഗത്തു പോയാലും മലയാളിയെ കാണാൻ പറ്റുന്നുത് ഇപ്പോ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു സ്പോർട്സ് ഐറ്റം എന്ന് പറഞ്ഞാ ക്രിക്കറ്റ് ആണ് ആ ക്രിക്കറ്റില് നമ്മുടെ അഭിമാനമായിട്ട് സഞ്ജു സാംസൺ ഉണ്ട് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ പ്പൊ ഇന്ത്യയുടെ ടോപ്പ് പ്ലെയറായി മാറി കഴിഞ്ഞ വേൾഡ് കപ്പില് ഐ സി സി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡാണ് വേങ്ങിയത് വെറും മൂന്നും നാലും കളികൾ കൊണ്ട് അങ്ങനത്തെ കളി പ്രകടനം കാഴ്ചവെച്ചിട്ട് അപ്പ ഇന്ത്യൻ ടീമിന്റെ ഒരു നിർണായക ഭാഗമായിട്ട് ഒരു മലയാളി മാറി നമുക്ക് എടുത്ത് പറയാൻ ഒരു മലയാളിയേ ഉള്ളൂ പക്ഷെ ആ മലയാളി അത്രത്തോളം നിർണായകമായിട്ട് ട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് മാറി അതിന് മുമ്പ് മക്ക് ശ്രീശാന്ത് ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് നേടി തന്ന ശ്രീശാന്ത് ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ എല്ലാ മേഖലകളിലും മലയാളി മലയാളികളുടെ കയ്യൊപ്പ് ചാർത്തുന്നുള്ളതാണ് പ്പൊ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഗെയിമാണ് ആ ഒരു ഗ്ലോബൽ ഗെയിമില് മലയാളികൾക്കുള്ള സ്നേഹ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഒരു ടീമ് തന്നെ കേ കേരളത്തിലെ മലയാളി ഫുട്ബോൾ പ്രേമികളുടെ വികാരമായിട്ട് കൊറേ വർഷങ്ങളോളം നമ്മള് നെഞ്ചിലേറ്റി അപ്പോ ആ ഫുട്ബോൾ എന്നുള്ള ഇതിനോട് നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു ഈ വേൾഡ് കപ്പില് എത്ര ഫ്ലക്സുകളാണ് വെക്കുന്നത് എത്ര ലക്ഷങ്ങളാണ് മുടക്കുന്നേ കട്ട് ഔട്ടുകൾ വെക്കുന്നു കളി കാണാനുള്ള സൗകര്യങ്ങൾ എറക്കുന്നു. അങ്ങനെ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മലയാളികളോടുള്ള ആ ഒരു സ്നേഹവും പരിപാടികളും ഒക്കെയാണ് ഏ മലയാളികളെ എല്ലാത്തിനോടും കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും സ്നേഹമൊക്കെയാണ് അവിടെന്ന് വ്യക്തമാകുന്നത്.
ഈ മലയാളികള് ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതു കൊണ്ട് അത് മലയാളികളെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പ മലയാളികള് അധികോം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ സെ പിന്നെ അവര് കേരളത്തെ മറക്കുകയാണ് ഇപ്പം കേരളത്തില് മലയാളികള് ഒരു ചൊല്ലുണ്ട് ഇപ്പ കേരളത്തി, കേരളത്തില് മലയാളികളെ കാട്ടില് കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏഹ് അപ്പൊ മലയാളികൾ കേരളത്തെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അയി അതിനു കൂടുതൽ വളം വെച്ചു കൊടുത്തത് ഈ വിദേശത്തേക്കുള്ള യാത്ര വിദേശം എക്സ്പ്ലോർ ചെയ്യാ അതൊക്കെ തന്നെയാണ് അത് താങ്കളൊന്നു തോപ്പിക്ക താങ്കൾക്ക് അതിലൊരു യോജിപ്പുണ്ടോ
അതിലൊരിക്കലും എനിക്ക് യോജി എന്നുള്ളതാണ് പറയാള്ളത് കാരണം മലയാളികള് പൊറത്തു പോയെന്ന് വെച്ചിട്ട് അത് കേരളത്തിൽ ഒരു നെഗറ്റീവ് ആകുന്നേ ഇല്ല. ഉം കേരളത്തിൽ, കേരളത്തിന് ആവശ്യമായിട്ടുള്ള മലയാളികൾ കേരളത്തല് നിക്കുന്നുണ്ട്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എല്ലാവരും ഈ കേരളത്തിൽ നി എന്നിട്ട് കേരളത്തിനെ വളർത്തണം അങ്ങനെയല്ല ഇവിടന്ന് ആളുകൾ പുറത്തു പോകണം ഈ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദേശമുണ്ട് ഈ ദൈവത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയ വെറുതെയല്ല എന്നുള്ളത് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മലയാളി കേരളത്തിൽ നിന്നാ പറ്റൂല പല രാജ്യങ്ങളിൽ പോക പ പോകണം പല ദേശങ്ങളിൽ പോകണം അവിടെ പോയിട്ട് മലയാളികളും ഈ നമ്മുടെ കേരളത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തണം അതുവഴി കേരളം പുരോഗമിക്കും എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ശതമാനം പ്രവാസ് സംഭാവന ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് എതിർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രവാസികൾ പോയിട്ട് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിട്ട് തങ്ങളുടെ ഏ കേരളം എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം ചെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജി ഡി പിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇവര് നൽകുന്ന സംഭാവന എന്നു പറഞ്ഞാ വളരെ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു ആശയം പുറത്തു പോയി ഏ പ്രചരിപ്പിക്കാ എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ് അപ്പോ മലയാളികൾ ഉള്ളിൽ നിന്നാ നടക്കൂല ഇപ്പൊ നിങ്ങള് പറഞ്ഞു മലയാളികളെക്കാൾ കൂടുതൽ പുറത്തുള്ളവരാണ് കേരളത്തിലുള്ളത് അതെന്തുകൊണ്ടാണ്? കേരളം അത്രയും ക്വാളിറ്റി ഉള്ളൊരു സംസ്ഥാനമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പുറത്തുന്നു ആൾക്കാര് കേരളത്തിലേക്ക് വരാണ്. അതും എന്തുകൊണ്ടും നല്ല കാര്യമാണ് കാരണം അവിടുന്ന് ആളുകൾ വരുമ്പോൾ അവര് ഇവിടെ വന്നിട്ട് കേരളത്തെ കുറിച്ച് പഠിക്കുന്നു. കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു അപ്പോ ഇവര് തിരിച്ചു നാടുകളിൽ പോകുമ്പോ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പോകുമ്പോ അവ അവിടെയും പബ്ലിസിറ്റി ചെയ്യുന്ന എന്താണ് കേരളം എത്ര അടിപൊളിയാണ് കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരും കേരളത്തിന്റെ സന്ദേശം വയറ്റി പോകുന്നു അപ്പൊ എല്ലാ നിലക്കും നോക്കുമ്പോ ഇത് എന്തുകൊണ്ടും ഒരു വളരെ നല്ല കാര്യ ണുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം
ആഹ് എന്റെ അഭിപ്രായവും അതന്നെയാണ് നല്ല കാര്യാണ് ഞാനും ഒന്ന് വിദേശത്തേക്ക് കേറാൻ നോക്കി നിൽക്കയാണേ ഏ ഒരു ജോലി ആവശ്യ ത്താണ് കയറുന്നത് അപ്പൊ ഇനി അവിടെ മലയാളികളൊ ണ്ടെങ്കിൽ നമുക്ക് ഒരു സുഖമാണല്ലോ അപ്പൊ ഒരു മലയാളിനെ കാണുക എന്നുണ്ട്
അതെ മലയാളികൾ എല്ലാ ഭാഗത്തും എത്തട്ടെ
ലാ ആ ഭാഗത്തു എത്തട്ടേന്ന്
അതെ അതെ ഈ വിഷയത്തില് കൂടുതൽ സംസാരിക്കാനുണ്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ
ക്കെ
ശരി ബൈ